ഹലോ
കേക്കാവോ
ആ ഇപ്പോൾ കേൾക്കാം ഇ റെയ്ഞ്ച് പ്രശ്നുണ്ടോ നല്ല വിശേഷങ്ങള് നന്നായിരിക്കുന്നു ആഹ് ആദ്യായിട്ട് കേൾക്കുന്ന് ഇല്ലായിരുന്നു
ആണല്ലേ ആഹ് ആഹ് ആഹ്
ഈ മഴ ആയോണ്ടാവൂലെ
ആഹ് മഴയെക്കെ ഉള്ളയ്നെണ്ടാ
റേഞ്ച് പ്രശ്നം വരുന്നത്
ആഹ് റെയിഞ്ച് പ്രശ്നം മഴയുള്ളയ്നെ കൊണ്ടായിരിക്കും
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ചോറൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുന്നു
പകലൊറക്കണ്ടോ?
ഇല്ല്യ.
ആഹ് ഇന്ന്പ്പോ സ്കൂളൊന്നുംല്ലല്ലേ പിള്ളേര്ണ്ടോ വീട്ടില്?
മദ്രസേ പോണ്ടേ പഠിക്കാൻ പോണംന്ന്
ആഹ് ഏഹ് പകലാണോ
ആഹ് വൈകീട്ടാ
വൈകിട്ട് ആഹ് എത്ര പേര്ണ്ട്?
രണ്ടു പേരുണ്ട് മോള് ഉം ഒന്നാം ക്ലാ രണ്ടാം ക്ലാസ്സി പഠിക്കുന്നു മോൻ രണ്ടര വയസ്സായി
ആഹ് വൈകുന്നേരാണോ മദ്രസ്
ആഹ് അവള് രണ്ടാം ക്ലാസ് ആയേനെ കൊണ്ട് വൈകീട്ടാ.
ആഹ് ഇവിടെയൊക്കെ രാവിലെയാ ഇണ്ടാവാ ചെറിയ ക്ലാസിനൊക്കെ
നമ്മള് പഠിക്കുന്ന സമയത്തും അങ്ങനെയാര്ന്ന്
ആന് അപ്പൊ സ്കൂളുള്ള ടൈമുകള് ടൈമിലോ സ്കൂള് ള്ള ദിവസങ്ങളില്
എന്നാലും വൈകീട്ടാ
അത് ശരി ആ വൈകീട്ട് അപ്പൊ സ്കൂള് വി ഏ കഴിഞ്ഞു വരണ്ടേ
ആഹ് സ്കൂള് മൂന്നരയെക്കെ ആവുമ്പോ വിടൊല്ല അന്നേരം നാലരക്ക് ശേഷം ആറ് മണിവരെ.
ആഹ് ഏ സ്കൂൾ മൂന്നര ആവുമ്പഴേക്ക് കഴിയോ
ആഹ് മൂന്നരയാവുമ്പൊ കഴിയും
ആഹ് അത് ശരി ആ ഇവിടൊക്കെ നാലുമണി നാലരെക്കെ ആവും. സ്കൂൾ കഴിഞ്ഞ് വര്ണേ വരാന് ഉം ആഹ് ബസ്സിലെന്നെയാണ് വര്ന്നത് അല്ലെങ്കിലും നാല് മണി ക്കെ സ്കൂള് വെയ്യാ കയ്യോള്ളു പിന്നെ വീട്ട്ലെത്ത്മ്പയേക്ക് നാല ര അഞ്ച്മണിയൊക്കാവും
അതില്ല്യാ ആഹ്
പിന്നെയാണ് ആഹ് സ്കൂൾ ബസ് ഇട്ക്കണെങ്കില് ഇട് രണ്ടും മൂന്നും ട്രിപ്പൊക്കെ ഇണ്ടാവല്ലോ
ആഹ് ഉണ്ട് ഉണ്ട്
പ്പം വീട്ട്ലെത്ത്മ്പഴേക്ക് അഞ്ച് മണിയൊക്ക്യാവും
ആഹ് എത്ര പേരുണ്ട്
ഇന്ക്ക് നാല് പേര്ണ്ട്
ആഹ്
ഉം
മൂത്ത മോക്കത്രെ മൂത്ത മോളാ മോനാ
മൂത്തത് മോനാണ് പ്ലസ് ടു കഴിഞ്ഞു ഉം ഡിഗ്രിക്ക് ആയിട്ടുണ്ട്
അയ്ല് ആഹ്
ഉം പിന്നെ ആഹ് ല്ലെപ്പൻ ചെറിയ ഒരാള്ണ്ട് മൂന്ന് വയസ്സായ ഒരാള്ണ്ടെ അംഗനവാടി നഴ്സറി പോ അയിന്റെ എടേല് ഒരാള്ണ്ടേ ആഹ് ഹൈസ്കൂളായിട്ട്ണ്ട് എട്ടാ ക്ലാസില്
ആഹ്
ആഹ് ആഹ് അങ്ങനെ ഉം
ഏയ് നാലും ആമ്പിള്ളേരാണ്
അല്ല രണ്ട് മോളും ഒരു മോനും
മൂന്ന് പേരാ
മൂന്ന് പേര്
ആഹ് ആഹ്
വേറെന്താ?
വേറെന്തോ വേറെന്ത് വിശേഷംചോറൊക്കെ കഴിച്ചാ?
ഓഹ് ചോറൊക്കെ കഴിച്ചു. അടുത്ത നോക്കാവാനായല്ലോ വൈകുന്നേര പരിവാടി നോക്കാനായില്ലേ? സ്കൂളില്ല ഹ ചായൊക്കെ സ്നാക്സ് എന്തേലും കായിറ്റ് കഴിക്കണം. ഇപ്പൊ ഉറങ്ങുന്നവരുണ്ട്. ഉണർന്ന് കാലുണ്ട് കാവണം ഉം നാലുമണി അഞ്ചുമണി ആഹ് ഇന്ന് എങ്ങട്ട് പോ ഇന്ന് ഇവിടെ വീട്ടിലണ്ട് ഇന്ന് കുള്ളിയൊക്കെ കഴിഞ്ഞ് അടുത്തന്നെ തോടുണ്ട്. വെള്ളം ഉള്ളെ അപ്പൊ അവിടെക്കെ പോയി വിശാലായി ട്ട് കുളിച്ച അല്ലെങ്കി ടൈമ്ണ്ടാവ് ലല്ലോ സ്കൂൾള്ള ടൈമുകളല്ലേ. പെട്ടെന്നുള്ള കുളിയൊ ക്കായിട്ടല്ലേ പിന്നെ ഇന്ന് ആർമാതി തിച്ച് ക്കുളിയൊക്കെ കഴിഞ്ഞു ഭക്ഷണൊക്കെ കഴിച്ച ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങയാണ് ഒരാള് പണീറ്റിട്ടുണ്ട് അപ്പ ഉ ഒന്ന് എൻജോയ് ദിവസംആണല്ലോ ഹോളിഡേ
ആ ആ ഇന്ന്ഞ് ഹോളി
വെള്ളമൊക്കെ ഉണ്ടാ വിട്ട് അവിടെ
ആ നമുക്ക് തോട് ഏറ്റൊന്നുംല്ല ചെറിയൊരു വെള്ളച്ചാട്ടക്ക പുതിയൊ അരുവി പോലെ
ആ ആ അവിടെ പോവോ മക്കള്
ആ പിന്നെ നമുക്ക് പോത്തൊക്കെ കൊണ്ട നേരം പോത്തിനെ കൊണ്ടൊക്കെ
ആ ആ കുളിപ്പിക്കാന് ആ ആ അവർക്ക് വെള്ളത്തിൽ കിടക്കണല്ലേല്ലേ പോത്ത് ആ് ഇവിടെ ഉണ്ടായിരുന്നു കൊറ മുന്നേ
അന്നില്ല ആഹ പിള്ളേരൊക്കെ ഉണ്ടെങ്കി നമുക്ക് അവരെ നോക്കാൻ പറ്റത്തില്ല
ആ കൊറോണ ടൈമിൽ എല്ലാരും വിട്ടില്ലല്ലേനോ അപ്പൊ വ വെറുതെ ഇ ക്കാണെന്നും പറഞ്ഞിട്ട് മക്കൾക്കും ഉപ്പാക്കും ഒക്കെ പണി വേണല്ലോ ഉ നമ്മള് മാത്രം പണിയെടുത്താ പോരല്ലോ അവർക്ക് വേണപ്പാ അവർ പോത്തിനെ വാങ്ങി അന്നേ
ആഹ ആഹ
ഇപ്പൊ നല്ല രസമായിരുന്നു ഒരു വർഷത്തോളം വീട്ടിലിരുന്നില്ലേ അപ്പൊ അങ്ങനെ പിന്നല്ലട്ട അത് പോഴേന്റെ ശേഷം പിന്നെ ഇല്ല പിന്നെ മേടിച്ചില്ല പിന്നെ ഇപ്പൊ കോഴികളുണ്ട് നമ്മളവി ചെറിയ നമ്മൾക്ക് ആവശ്യ സ്വന്തമായിട്ട് ഒറ്റക്ക് കഴിയൂല അതൊന്നും പോത്തേനെന്നു അവരെ പിടിക്കാനും വലിക്കാനൊന്നും പേടിയാ
ഞാന അവിടെ നോക്കുന്നല്ല
അന്നെ രസാണ് ഇഷ്ടാണ് ഏക്ഷെ കഴിവൂലന്ന് തോന്ന അതെയോ
ആ
ഓടോ കൈ മം
കൊഴപ്പൊന്നുല്ല നമ്മള് എല്ലാം ആ അന്നേരം തൊട്ടേ വടിയും വഴക്കൊക്കെ കൊടുക്കുന്നതു കൊണ്ട് പേടിയുണ്ട് കൊമ്പൊക്കെ കാണിക്കുന്നത് പേടിയാ ആ ഒരെണ്ണം വലുതായി ഒരെണ്ണം എടതാരം പരുവാം
ആ എങ്ങനെ പിന്നെ വൈക്കോലോ എന്തൊക്കെ വാങ്ങോ തീറ്റൊക്കെ
ഉണ്ട് അതൊക്കെ വേടച്ച്ു കൊടുക്കും പുളിയരൊക്കെ പുഴിങ്ങി കൊടുക്കും
ആഹ പുല്ലൊക്കെ ക കെട്ടാനൊക്കെ സ്ഥലുണ്ടോ
കെട്ടാാന് സ്ഥലം എന്ന് പറഞ്ഞ കഴിഞ്ഞൽ റബ്ബറും തോട്ടം അങ്ങനെ മറ്റുള്ളവരുടെ അയ്യത്തൊന്നും കൊണ്ട് കെട്ടാൻ നോക്കൂല്ലേ
പറ്റു ആ പണ്ടത്തെ
ഇപ്പൊ പറ്റത്തില്ല റബറിന്ന് ചിരത്തയാക്കെ ചവിട്ട പൊട്ടി പോവും ചില്ലും ചർുത്തേക്കെ ഇളക്കി കളയും
ആ റബ്ബർ അവര് പിന്നെ മം ഷാ ഇതായിണ്ടെങ്കിലിൽ റബ്ബർപാലൊക്കെ ഒഴുകി പോവുല്ലേ
ആഹ്
ബുധിമുട്ടാണ് തീ കൈ പിടിച്ച് തീറ്റി ഇതാക്കല്ലേ കയറ് പിടിച്ചിട്ട്
ആഹ കൊഴപ്പമില്ല കയറ് പിടിച്ചൊക്കെ തീറ്റികും
ആ പിന്നെ അത് ശരി വേറെന്തെങ്കിലും ജീ ഉണ്ടോ
പിന്നെ കോയിയിണ്ട്
കോഴിയിണ്ടേ
ആഹ് ആയാ ആഹ് നാടൻ കോഴിയിലെ വിവിത്രീ ഡി വി ത്രീ എങ്ങഡ് ഒരു കോഴിയുണ്ട് ണ്ടല്ല മുട്ടയിടുന്ന പൂവൻക്കോഴി വേണ്ടല്ലേ ആ കോഴിയും ഉണ്ട് അങ്ങനെ
ആ ഒരുപാട് എണ്ണം ഉണ്ടോ
ആഹ് ഒരു പത്തൊമ്പത് എണ്ണ മുണ്ട്
ആ ശരി ഫാമ ആയിട്ട് വല്യ കൂടാ
ആഹ് വല്ല്യാ കൂടാ
ആ മുട്ട കൊടുക്കാവ പെറ
ആ മുട്ട പുറത്ത് കൊടുക്കും ഡെയിലി ഒരു പത്ത പത്ത് നാപ്പത് മെട്ടയൊക്കെ കിട്ടും
അതെയോ ഉം നല്ല ഷെഡ പോലെ ഒണ്ടാക്കി ചാവല കൂടെ ഗ്രില്ല് അടിച്ചിട്ട് വെച്ചേ ആ നിങ്ങൾ തീറ്റൊക്കെ എന്താ വാങ്ങിക്കൊടുക്കേ അതോ വീട്ടിൽ ഒണ്ടാക്കി കൊടുക്കെ ചോറൊന്നും കൊടുക്കൂ എല്ലാവ
ഇല്ല ചോറൊന്ന കൊടുക്കത്തില്ല
തീറ്റ വാങ്ങും
തീറ്റ വങ്ങിച്ചു കൊടുക്കും
ഉം അപ്പം പിന്നെ നഷ്ടം ഉണ്ടാവോ അത് മെതലാവോ
ആഹ് മെതലുണ്ട് കൊഴപ്പൊന്നുമില്ല
ആ തീറ്റ വാങ്ങി കൊടുക്കുമ്പം വീട്ടില് അങ്ങനെ ഒന്നുംന്താ പുല്ലൊക്കെ പറച്ചിട്ട് കൊടുക്കും അവർക്ക് നാടൻ കോഴികൾക്കൊക്കൊക്കെ പുല്ല് പുല്ലൊക്കെ കൊടുക്കുവല്ലോ ഉം സ്ഥലുണ്ടോ കോഴീനെയും പോത്തിനെയും ഒക്കെ വളർത്താന്
നമ്മുടെ അയ്യത്തെ അങ്ങനെ സ്ഥലവും ഇല്ല ഇനി മറ്റുള്ളവരുടെ സ്ഥലമൊക്കെ കാടു പിടിച്ച് കിടക്കുന്നവർായിട്ടൊ ഒണ്ട് അവരെങ്ങനെ എപ്പഴും എറങ്ങി വരത്തൊന്നുയില്ല
ആഹ് ആഹ് ആഹ് അങ്ങനെ ആകുമ്പോ കൊഴപ്പല്ലല്ലേ അടുത്തടുത്ത് വിട് ആ അവരെ പറമ്പിലോ
ആ
ഉ അടുത്തടുത്ത് വീടൊക്കെ ആവുമ്പോളേ ബുദ്ധിമുട്ട്
ആ ആ് അടുത്തടുത്ത് അവിടെട്ടൊന്നും വീടില്ല ഇനിപ്പുറത്തോട്ടൊത്ത് വീടുണ്ട് കോഴിയൊന്നും തെറന്നു വിടത്തില്ല
ആ അയൽവാസികൾക്കൊന്നും ബുദ്ധിമുട്ട് വരാൻ പാടില്ലല്ലോ
നമ്മുടെ വീട്ടിനന്റെ പുറ ഒരാളുണ്ട് അവർക്ക് ഇഷ്ടമില്ല
ആ അയച്ചു വിടുന്നത് അല്ലേ. ഞാനും അതേപോലെ ആദ്യ ഒക്കെ കഴിച്ചു വിടലായിരുന്നു ഇപ്പൊ ഇതേപോലെ ബുദ്ധിമുട്ടായിട്ട് ക് ഞാൻ വിടാറില്ല കുറച്ചേ ഉള്ളൂ കൊറെേ വേനൽക്ക് ചൂടധികമായിട്ട് എന്തോ അറിയില്ല പെട്ടെന്ന് ഒരുപാടെണ്ണം ചത്തുപോയി അസുഖം വന്നിട്ട് അസുഖം വന്നന്ന് പറയാൻ പറ്റ പറ്റുല ഒറ്റ ദിവസം കൊണ്ട് രണ്ടു ദിവസം കൊണ്ട് ഫുള്ളാണ്ട് രാവിലെ ഒരു കൊഴപ്പില്ലാത്ത കോഴിയൊക്കെ രാത്രി വൈകുന്നേരം ആവുമ്പോഴേക്ക് ചത്ത കിടക്കാ
പനിയെങ്ങാനും വന്നു കാണും
എങ്ങനെയാ
പനി എങ്ങനെ പിടിച്ച്
എന്താ അറിയില്ല വല്യ വല്യ നാടക ഉ മുട്ട ഇടുന്ന കോഴികള് അത് ചൂട് കൊണ്ടാണ് ഒക്കെ പറയണ്ട് ആൾക്കാര് അങ്ങനെ വേനൽ നല്ല ചൂടായാല് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ ഏതായാലും ഒക്കെ പോയി ഇപ്പം കൊ രണ്ട് തള്ളക്കോഴികൾ ബാക്കിയായിരുന്നു ഇപ്പം അവരെ വിരിപ്പിച്ച് ഇപ്പം കുറച്ച് കുട്ടികളുണ്ട് അതുപോലെ ആഹ് മറ്റേ മുട്ട കോഴികളുണ്ടായി നാലഞ്ചെണ്ണം. അതും ആ കൂട്ടത്തില് പോയി. ഇനി അൻ ഞ്ഞി അട് ഞ് വാങ്ങിണ്ടാക്കണം.
അഹ് ആഹ്
അതൊരു ഏഹ് നടൻ മു കുട്ട വീട്ടിലെ ആവശ്യത്തിനൊക്കെ സുഖാണ്. കൊടുക്കാറുണ്ടായിരുന്നു കൊർ ച്ചൊക്കെ
അൽ ആഹ്
പൊർത്ത് കടേലൊക്കെ
ആഹഹ് സൈടൊര് ബിസ്നസ്സ്
ചെറിയ അമക്ക് ചെറിയരു വരുമാനം
ആഹ്
നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഇട്ത്തെയ്ന്റെ ബാക്കി
ഉം ആകെ കൊടുക്കാം
ഉം വേറെന്താ
വേറെ എന്താ വേറെ സ്കൂൾ അടച്ചപ്പോ എവിടേം പോയൊന്നുല്ലേ
ഓ പോയിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ടൊക്കെ പോയി പിന്നെ ട്രിപ്പൊക്കെ പോയി ഒന്ന് രണ്ട് പ്രാശ്യൊക്കെ പോയി
അല്ല ആ പെരുന്നാള് ആ നമ്മള് ബീച്ചിലൊക്കെ പോകും
ആ ബീച്ച് അടുത്താണോ
ആഹ കൊറന്നും കൊണ്ടന്നല്ലരു ആ അടുത്ത തന്നെ കൊഴപ്പമില്ല
ഉം ആ ബീച്ചിലൊക്കെ പോയിരിക്കാ രസാണ് ഞങ്ങള് പോവാറുണ്ട് ഇടയ്ക്ക് കുറച്ച് പൂ ദൂരം പോവാണ് എന്നാലും പോവല ആ കുട്ടികളൊക്കെ കൊണ്ടു പോയാല അവർക്ക് കുറച്ച് മണലൊക്കെ കളിച്ച് നമുക്ക് കടൽ കണ്ടിരിക്കുകയും ചെയ്യാം വൈകുന്നേരം അസ്തമന ആഹ മണല് കുഴി കുഴിച്ച്
ഉ മണലൊക്കെ വാരി തലേകൂടി ഇട്ട് ലാസ്റ്റ് അവരെ നനച്ച് കുളിപ്പിച്ചെടുത്തോണ്ട് വരണം
കേട്ടോ
ആഹ
ശരി മല